ആം
ആഹ് കേൾക്കന്ന്കേൾക്കന്ന് കേൾക്കുന്നുണ്ടാ
ആഹ ചേച്ചി പറയന്ന് എനിക്ക് കേക്കാം
ആഹ് ഇത് അങ്ങ് പതുക്ക കേക്കുന്നു പതുക്കെ
സൗണ്ട് കുറവായിട്ടോ
ആഹ സൗണ്ട് കുറവായിട്ട് തോന്നന്ന്
ആണോ ചേച്ചി പറയുന്നത് എനിക്ക് നല്ല ക്ലിയർായിട്ട് കേക്കാം
ആണ
സന്ത കുറവ ആ ഭയങ്കര ചൂടൊന്നും മഴയില്ലാപ്പോഴ തന്നന് ഭയങ്കര
ആഹ ഭയങ്കര ചൂട്
ഉ ഇന്നലെ വരെയൊക്കെ ഇന്നലെ വരെയൊക്കെ മഴ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു
ഇവിടെ ഇങ്ങനെ ഇടക്കിടക്ക് മഴയുണ്ട്
ആഹ മഴ ഉണ്ടെങ്കിലും നല്ല ചൂടിനൊരു കുറവുല്ല
ആഹ അല്ല ഈ മഴ തോന്നാ ഉടനെ ചൂട ങ്ങ് കേ റും
ആഹ സത് സത്യന്നാലേ ഇല്ല വേനൽക്കാലത്തെ ആ വേ വേനൽക്കാലത്തെ പോലെ ചൂടങ്ങ്
ആ
ക്ലൈമറ്റ് എല്ലാം മാറിപ്പോയി വേറെന്താ ഓ നല്ല വിശേഷങ്ങളായിട്ട് ട്ടക്കെ ഇരിക്കുന്നു അവിടെ എന്താ വിശേഷങ്ങള്
ഇവിടെ വിശേഷന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് വിശേഷം ഒന്നുംല്ല
ഞങ്ങൾക്ക് ഇന്നാലേ ഒരാളൊരു വരിക്കച്ചൊക്കെ തന്നു എന്നിട്ടം നമ്മളിന്ന് ചക്ക ഇടയൊക്കെ ഉണ്ടാക്കി
ആ ആഹ നിങ്ങളങ്ങനെ അത് മ സിക്കത അടിച്ചിട്ടാനാ അതാ
മിക്സിക്കകത്ത് അടിച്ചിട്ട് അരി അരിമാവിൻ്റെ കൂടങ്തങ്ങ് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് നല്ല ഒരം കുഴച്ചെടുക്കും നമ്മളുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ പിന്നെ പിന്നെ അതിനകത്ത് ചിരി അാലക്ക് ശർക്കരയും തേങ്ങയും തേങ്ങൊക്കെ ശർക്കരയൊക്കെ കുറച്ച് മതി അ ള്ളല്ലേ ആ കുറച്ച് ഏലക്ക് പൊടൊക്കെ ചേർത്തിട്ട് പിന്നെ വാഴയയിൽ പരത്തി ഇടല ഇടലി തട്ടി വെച്ച ആവിയേറ്റിഞ്ഞെടുത്ത് പക്ഷെ കഴിച്ചപ്പോ എല്ലാർക്കും വേങ്ങ പിന്നെ നിങ്ങ ആഹ
ഞങ്ങളന്ന പറഞ്ഞാൽ ഇതിനെ കുഞ്ഞഞ് കുഞ്ഞായിട്ട് അരിയും
ഓ
കുഞ്ഞു കുഞ്ഞായിട്ട് കുഞ്ഞിട്ട് മാവ് കുഴച്ചിട്ട് അരിപ്പ അരിമാവും ഗോതമ്പ്മാവും കൂടെ കൊറച്ച് കൊറച്ച് എടുത്തിട്ട് ആവശ്യത്തിന് എടു അതിനെ നല്ലോണ്ണം ഇച്ചിരി ഉപ്പ് ഒഴിച്ച് നല്ലോണം കുഴകും കുഴത്തിട്ട് ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ വെ ക്കുന്ന ചക്കയും തേങ്ങയും പഞ്ചസാരങ്ങള ഇടും പഞ്ചസാരയൊ ശർക്കരയൊ അത ഏതെങ്കിലും ഇട്ടിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യും
ആഹ ആഹ ഓ ഓ മനസ്സിലായി
ആ നിലകാത്ത നിലത്തിട്ട് വല്യ കഴും
ആ അത് അതാവുമ്പൾ കുറച്ച കൂടെ കടിച്ച് ന്നാൽ ടേസ്റ്റ് ആയിരിക്കും
ആട്ട് കടിച്ചു തിന്നാനൊരു കടിച്ചു തിന്നാൻ കിട്ടും അതാകുമ്പോഴേ കടിച്ചു തിന്നാൻ കിട്ടും ആ ആ
മിക്സിൽ അടിച്ചങ് കുഴച്ച ചേർത്തു
ആ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ആ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവനാണെങ്കിലും അവനാെങ്കിൽ മേടിച്ചൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഇലപ്പ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള അതിന് കുഴമ്പ ആക്കിട്ട് ആ അതിനങ്ങ് ആരാ അല്ലോ അതുപോലെ ഈ പറഞ്ഞാണെങ്കി മിക്സിക്കാത അടിച്ചിട്ട് നെയ്യും എല്ലാം കൂടെ ഒഴിച്ചട്ടാങ്ക ഇതിനെ വഴറ്റും അതിനകത്ത് എല്ലാം കൂടിട്ട് വഴറ്റിയിട്ട് അത് ഒരു പിന്നിനകത് മേടിച്ചോണ്ട് വന്ന് അത് അവന് വേറെ പണിയന്ന ഇവിടെ ഞാൻ നോക്കിട്ട് ഞാൻ കൊറെ ചക്ക അടത്തി ഇട്ടേങ്ങുന്നത് അ ലാബില് കുറെ
ആ അത് ചക്കയന്ന് ഇല്ലാത്ത ആൾക്കാരെ അങ്ങനെ ചെയ്യുന്ന നമ്മുക്ക് ചക്ക ഉള്ളപ്പോ അതിന്റെ ആവശ്യ
അമ്മക്ക് ചക്ക ഉള്ളപ്പോ ഞാൻ അവന കൊണ്ടുവന്നപ്പോ ഞാൻ പിന്നെ വഴക്ക പറഞ്ഞു നമുക്ക് ഇഷ്ടം പോലെ ചക്കവിളക്ക നിനക്ക് ഇതിന് അവനത് കണ്ടപ്പോ ഒരു പുതുമ പോലെ തോന്നി
ആ പിള്ളേർക്കല്ലേ അവർക്കറിയത്തില്ലല്ലേ ആഹ
ഞാൻ ഇങ്ങനാ ചെയ്യുന്നേഏട്ടാ ഇവിടെ പഴുത്തത് ഞാൻ ഒത്തിരി എണ്ണം അടത്തിയിട്ടേക്കന്ന് ആരെങ്കിലും വിളിച്ച ച്ചപ്പോ അന്ന് അവർക്കൊക്കെ പനിയും ആ അങ്ങനെ അങ്ങനെ അതി ഇവിടെ കിടക്കിയാ ഇല്ല ഇവിടെ കിടക്കുന്നു
എൻ്റെ ചേച്ചി ചേട്ടൻ്റെ മൂത്ത ചേച്ചി അത് ദൂരാണ് താമസിക്കുന്നത് ചേച്ചിന്ന്ന്നെ വിളിച്ചപ്പം പറയുന്നത് ഞങ്ങൾ ഈ വർഷം ചക്ക തിന്നതേ ഇല്ലെന്ന് വരിക്കാ ചക്ക അവിടെങ്ങും ഇല്ലെന്ന്
ആഹ ആഹ
ഇത് അങ്ങോട്ടൊന്നും ചക്ക ഇല്ല അവർക്ക് അവർക്ക് പിന്നെ ആഹ് അവർക്കും പ്ലാവ് ഒന്നുമില്ല കുറച്ച് പുരേടം ഒക്കെ ഉള്ളൂ അയലത്തുള്ളവരെ ഒരു കറി വെക്കാനുള്ളതൊക്കെ കൊടുക്കുമന്ന് വല്ലപ്പോഴൊക്കെ കിട്ടുമന്ന് പിന്നെ വ
ഇപ്പം പിന്നില്ല പിന്ന വേറെ ഒരു തൈ ഉണ്ടല്ലേ
ആഹ് പെട്ടന്ന് കായിക്കുന്ന ആഹ് ആഹ് ആഹ് ആഹ്
ഞാൻ അതും വേടിച്ചു വെച്ചായിന്ന് ആഹ് വിയറ്റ്നാം ചക്കാന്നെ ആഹ് ഞാൻ അതും മേടിച്ച് വേച്ചാരുന്ന്
ക്ക പിടിച്ചോ
അപ്പൊ ഇഷ്ടം പോല അത് ഒത്തിരി താ പിന്ന എന്ന് പറഞ്ഞാ അതൊരു ഒക്ടോബർ നവംബർ ആവുമ്പോ അധി പിടിക്കാൻ തുടങ്ങിയ ഇപ്പഴും നിക്കിയാ വിളഞ്ഞത്
അത്യവശ്യം ആറ് നട്ട് ഒരു വർഷം ആവുമ്പോൾ പിടിക്കുംന്നില്ലേ പറയണ്ട്
ഒരു വർഷമായിട്ടൊന്നും പിടിച്ചില്ല ഞാൻ പിന്നെ ഇത് വയസായില്ലേ എന്ന് കരുതി ഞാൻ വേറൊന്ന് മേടിച്ച വെച്ച്
ആഹ് ആഹ് ആഹ് വേറൊന്ന് വണ്ടട്ട് ആഹ് വെച്ചടുത്ത് തന്നെ ഇരിക്ക കാര്യം അതി മേലോട്ട് കേ ആഹ് ഇതിനെ പ്രത്യേക വളമൊക്കെ കൊടുത്താ ഇടുന്നേന്ന് പറയന്ന് പ്രത്യേക വളൊക്കെ ഇട്ടാ
ഓ ഞാൻ ഒരു വളവ ഇന്ന് വരെ ഇട്ടിട്ടില്ല ഈ ഇഷ്ടംമാതിരി പിടിച്ചിരിക്കുന്നതിനകത്ത് ഞാൻ ഇതുവരെ ഒരു തുള്ളി വെള്ളം കൂടെ കളഞ്ഞിട്ടില്ല
ആഹ് അല്ലേ എന്നിട്ട് അങ്ങ് പിടിച്ചത് ചെിലപ്പോ നല്ല പേല്ല
പണ്ടുള്ളവര് പറയും തുപ്പുന്നത് കൂടെ കളയത്തില്ലന്ന് അത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പിടിക്കുന്നെന്ന് പറഞ്ഞാ പരവ് എന്നിട്ട് അറെ അടുത്ത് പിന്നെ കൊറച്ച് നാൾ കഴിഞ്ഞപ്പോ പക്ഷെ ഇതിനെ ഞാൻ കൊണ്ടുവെച്ച കൊടുത്ത വീടിന്റെ അടുത്തായി പോയിട്ടോ
ഓ
ഇതിന് പക്ഷേ എന്നാ ഇതിനെ കോരി അതിന്റെ കറ കളഞ്ഞൂടാ
ഓ അങ്ങനെ ഉണ്ടല്ലേ
ആഹ് അതാ കോതി കറ കളഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആഹ് ചക്കക്ക് ഒരുമാതിരി ഒരു ഒട്ടലും
ഒട്ടലും
ഒട്ടലന്ന് പറഞ്ഞാല് അഹ് ചളിങ്ങിയ കണക്കേ ചളിങ്ങി കണക്കെന്ന് പറഞ്ഞാൽ ഒരുമാരില്ല
അഹ് വരിക്കന്നോ ആണല്ലേ ഞങ്ങളിതുവരെ അതൊന്നും മേടിച്ച് ച്ച്ട്ടില്ല. പക്ഷേ ഞാൻ വിചാരിക്ക്ന്നത് വേടിച്ച് വേച്ച് നല്ലേ നല്ല പരിചരണൊക്കെ കൊടുക്കണോനാണ് നമ്മൾ
അയ്യോ ഞാൻ ഇതുവരെന്നും ചെയ്തട്ട് ഇല്ല മറ്റേ പ്ലാവ് ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഒരെണ്ണം കൂടെ വേടിച്ചെന്ന് പക്ഷെ ഭയങ്കര വെലെയാ അതിന് നാനൂറ്റി അമ്പത് രൂപയാട്ടാ
ഓ
ഒരെണ്ണം കൂടെ വെടിച്ചതിനകത്ത് ആഹ് ഒന്നും അഹ്
കാ കാർഷിക
ഇല്ലാ ഇതിലെ കൂടെ ഒക്കെ കൊണ്ടുവരുല്ലോ ചെടിക്കാര് കൊണ്ട വരും ചെടിക്കടന്നെ
ആഹ് പക്ഷെ അത് ചിലത് കറക്റ്റ് അയിരിക്കും ചെലത് അതായിരിക്കത്തില്ല അവര് കൊണ്ടുവരുന്നതേ
എടെ ഇവിടങ്ങളീ വേടിച്ച് വെച്ച് എല്ലാർക്കും ഇഷ്ടം പോലെ പിടിച്ച്
ആണല്ലേ ആഹ്
ഈ ഒട്ട് മാവ് ഒട്ട് പ്ലാവ് എന്നൊക്കെ പറയത്തില്ലടാ
ആഹ് ആഹ് ആഹ് ആഹ്
ആരാ
ആഹ്
ഒരു തടിക്കകത്ത് വേറൊന്ന് വെച്ച് പിടിപ്പിച്ചേ അന്റെ ചുവട്ടി വേറെന്ന് ആഹ് ആഹ് അങ്ങനെ വെച്ച് പിടിപ്പിച്ച് ആഹ് ണ് എടുക്കുന്നതാ ഇത് വ് ഇവിടങ്ങളി വേടി ഞങ്ങളെ അപ്പറത്തെ വീട്ടുകാർ മേടിച്ചു വെച്ച് ഇഷ് ഇഷ്ട മാതിരി പിടിക്കുന്നു അതിന് സീസണി ഇല്ല
പക്ഷെ അതിന് സീസണും ഇല്ല നമ്മുക്ക് അടത്തുന്നതിനും ബുദ്ധിമുട്ടില്ലല്ലോ താഴെയിന്നു അടുത്തല്ലേ
ആഹ് താഴെ അടത്താ എന്റെതും ഇങ്ങനെ ഈ വീടിന്റെ ചെവിരിനോട് ചേർന്ന ആയതു കൊണ്ടേ കൊറച്ചൊക്കെ അങ്ങ് അഹ് നെ ഈ വന്ന് നമ്മള്ളെ ഫിതി തട്ടുമ്പോഴത്തേക്കും മുറിച്ച് കളയും
ഓ ചേച്ചി പിന്നെ എന്ത് വീടിന്റെ ചെവരിലോട്ട് വെച്ചത് ച്ദൂരോട്ട് വെച്ചൂടായിരുന്നോ
ന്തറയാ അന്ന് കൊണ്ടുവന്ന് വെക്കാൻ സൗകര്യത്തിന് അങ്ങ് വെ വെച്ച് കൊടുത്ത് പക്ഷെ ഇപ്പം പതിനഞ്ച് വർഷത്തോളം ആയി
ആഹ് അന്നേ വേടിച്ച് വെച്ചത അല്ലേ
ആ പതിനഞ്ച് വർഷം ത്തോള ആയി പക്ഷെ ഇതിപ്പം മുറിച്ച് കളയും പിന്നെ തളിര് എനിക്ക് മുറിച്ച്കളയ ഒരു മനസ് സ് വരുന്നില്ല ട്ടാ ഇതെന്തായന്നറിയാവൊ ചരിഞ്ഞിങ് വന്ന് വീട്ന്റെ മേളിലോട്ട് പിന്നെ ആ വീടിന്റെ മേളിലോട്ട് കടന്ന കമ്പനി അങ്ങ് വെട്ടിക്കളയാ
ആഹ് ആഹ്
ഈ കമ്പിനകത്ത് ആദ്യ പിടിക്കാനുള്ള കൂടെ വാക്ക് കമ്പിനകത്ത്
ബാക്കി കമ്പി പിടിക്കും ഓഹ് അതങ്ങനെയാണ് ആഹ്
ആഹ് അത അങ്ങനെ
പക്ഷെ ഇങ്ങനെ ഇത് വേടച്ച് വെച്ച ച്ചതാരും അനുഭവം പറുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാന് വേടിച്ച് വെക്കുതെന്നെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഇത്രയും അങ് പിടിക്കുവെന്നും
ആഹ്‌ ഒരു ഞാൻ ഒരു മയ ങ്ങള് താമസവായി ഏതാണ്ട് മുപ്പത്തി അ, ഹ് മൂന്നാ നാല വർഷവായി അന്ന് ഞാൻ കയറിയപ്പോ ഒരു മാ തൈ ഇതുപോലെ വേടിച്ചു വെച്ചതാ ഈ കൊണ്ട് വന്നവരെന്നേ
ഓഹ്‌
അന്ന് ഓ അതിപ്പം അത് ഈ പറഞ്ഞണ മുറിക്കാനും വയ്യന്നെ മാവ് വേടിച്ച വെക്കുന്നതെല്ലാം സത് ആ
ആ മാവന്ന് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇതാവത്തില്ല
ആഹ്
മാവ്മ്മള മേടിച്ച വെച്ചാലേ അങ്ങ് കുരുടി പോന്ന് മാവ്മ്മ മേടിച്ച് വച്ചിട്ടുണ്ട് കുറച്ച ഇിലയക്കെ വന്നിട്ട്ങ് കുരുട്ടി പോന്ന് എന്താണെന്ന്റിയത്തില്ല
കുറച്ച്ങ്ങ ടോച്ച് ആഹ
പ്ലാവിൻ്റെ തന്നെ എനിക്ക് പറഞ്ഞണം മേടിച്ചച്ച് വക്കണം ഇതാണൊക്കെ നല്ലതാണെങ്കിൽ
മാവ് ചിലതെന്താന്നറിയാവോ പിന്നെ ഈ മാങ്ങ ഇങ്ങനെ വലുതായിട്ട് ഇഞനൻ അങ്ങ് നിൽിക്കും പക്ഷെ അത് വളർത്തും ഇല്ല
ഓ ആ് മാവ് ആ മാവ് വളരത്തില്ല കുരുടി അങ്ങ് നിക്കും അന്നേ ഉണങ്ങിപ്പോക അതും ഇല്ല ആ
ആ ചില മാവുകളാണെങ്കിൽേ മാങ്ങ ഈ പച്ചക്കങ്ങ് എന്ത് എന്നന്നെ പച്ചക്കേ വ മാങ്ങ പച്ചയായിട്ട അങ്ങങ് നക്കും അച്ചാറിടാനും കൊള്ളത്തില്ലേ പഴുക്കത്ത ഇല്ല അങ്ങനെ അങ്ങനെ ചില മാവുകളുണ്ട് കേട്ടാ
ചേച്ചിയുടെങ്ക എട്ട്മാവുണ്ടോ
ഒട്ടുമാവ കൊണ്ട് ഞാൻ എന്റെ അ ഈ പറഞ്ഞട്ടണ്ടെങ്കിൽ ശരി പക്ഷെ ഒരു കുറച്ച് ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാം മറ്റതെന്ന് പറഞ്ഞാൽ രാവിലെ എനിക്ക് ഇരട്ടി ജോലിയാ കാര്യം ഇതിയന്ന് വീണ് കൊടുക്കുന്ന എല്ല റോഡിലാ മാവിന്റെ അല്ലേ മാവ് ഈ പറഞ്ഞാണ അതൊരു മൂന്നോ നാലോ ഇളപ്പെട്ട് പിടിക്കും ഒന്നാ രണ്ടോ വട്ടം പിടിച്ചങ്ങ് നിക്കണ്ടെ ഒന്നാ രണ്ടാവട്ടം പിടിച്ചങ്ങെ നിക്കണ്ട ഇത് അങ്ങനല്ല അത് തീർന്ന ഉടനെ അത് ഈ സീസൺല്ലാത്തടത്ത് അങ്ങ് പിടിക്കുമ്പോഴേ മാങ്ങക്കി എല്ലാവാരും വന്നി ചോദിക്ക്പോ നമ്മളങ് കൊടുത്താൽ മതിയല്ലോ അന്നേര മാങ്ങ വേറെ വന്നാ എടുക്കും
ആഹ് ആഹ ആഹ
മാങ്ങ മേടിക്കുന്ന ആളുകളുണ്ടല്ലോ
ശരി ചേച്ചി എന്നാ വിളിക്കാം ചേച്ചി ശരി ഓക്കെ
ആവ ആ ആവ ശെ